ഹലോ
ആ കേക്കാവോ
ഓ കേക്കാ കേക്കാ കേക്കാ എവിടെയാണ്
ഇതാ വീട്ടില് എന്താ പണി
എന്തുപണി ഇങ്ങനേ അമ്മനെ വിളിച്ചിട്ടിങ്ങനെ ഇരിക്കായിരുന്നു.
ഓഹ് പണികളൊക്കെ കഴിഞ്ഞോ?
ഓഹ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നത്തെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ബാക്കി
ആഹ് ചോറക്കെ ആയോ ഉച്ചക്കത്തേ ‌ക്കിള്ളേ
ഓ ആയി
ആഹ് ഞാ ന് എഹ് ഞാന് വന്ന് ചോറിപ്പ വെച്ചിട്ടേള്ളൂ വെക് ചോറാവുന്നേള്ളു.
ആണോ
റി ഇന്ന് എന്താ ഇണ്ടാക്കണ്ടെ അറിയില്ല
ആഹ് വീട്ടിലാ വീട്ടിലാരക്കെയിള്ളെ അപ്പ രാവിലെ നേരത്തെ എല്ലാം ആവില്ലേ സ്കൂളി പോണ ആൾക്കാരൊന്നു
ഇല്ല അയി ഞാനെന്നെ ഉള്ളൂ. ഇപ്പെന്റെ വീട്ടില് അപ്പൊ എന്റുമ്മച്ചി നാട്ടി പോയതാണ് ഉമ്മ് ച്ചിന്റുപ്പാക്ക് സുഖല്ലായിട്ട്. അപ്പൊ ഇപ്പൊ ഞാനും എന്റെ ഉപ്പച്ചീയൊള്ളു. അപ്പൊ ഉപ്പച്ചി പണിക്ക് പോയി. ഞാൻ ഒറ്റക്കെയുള്ളു അപ്പൊ പിന്നെ ഞാ നാദ്യായിട്ട ഇങ്ങനെ ഒറ്റക്ക് നിക്കുന്നതും. ഇണ്ടാക്കുന്നതൊക്കെ അപ്പം ആഹ് മ് രാവിലെ ന്യൂഡിൽസുണ്ടാക്കി കഴ്ച്ചു അല്ല ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞു ചോറ് അല്ല ചോറ് വെച്ചി ണ്ട് ഇനി മുട്ടപ്പേരിയോ എന്തേലും കറിയും വെച്ചാല്
ആഹ് ഒറ്റയ്ക്കായതാ ക്കൂടെയൊന്നു വേണ്ടല്ലല്ല വൈന്നേരം ന്തെങ്കിലും മേടിക്കോ മീനെന്തേ മേടിക്കോ
മീന് മേടിച്ചാലും എനിക്ക് നന്നാക്കാനൊന്നുറിയില്ല അപ്പൊ പിന്നെ അതിലും കാര്യല്ല ഉം
എന്താ പഠിക്കാണോ
എന്താ ചോറിനൊക്കെ എന്താ കറി?
ചോറിനെന്തോന്നാന്ന് സാമ്പാറും പയറു തോരനും അച്ചാറും പിന്നെ മീനൊന്നും കിട്ടിയില്ല. പിന്നെവിടെ ന നല്ല മഴയാ. അവിടെയോ?
ഇവടെ മഴയില്ല. പക്ഷെ ചെറിയൊന്നും മൂടിട്ടുണ്ടെന്നാലു കൊഴ
മഴ പെയ്യ മഴ പെയ്യാൻ തൊടങ്ങിയാ നമ്മ ന്ന നല്ല മഴയാണ്. പെയ്യാ തൊടങ്ങിയോന്ന് നി കൂല ആദ്യം വെയില് പെരും വെയില് ല്ലാന്ന് പറയും. ഇപ്പ വെയിലുല്ല.
ആ നല്ല മഴയാരിക്കില്ലേ.
ആഹ്. നല്ല മഴയണെ. രാവിലെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കണെങ്കിൽ ഭയങ്കര പണിയാണ്. മഴയത്ത് ഈ യൂണിഫോവുക്കാര്യങ്ങളൊക്കെ ഒണങ്ങണമെന്നില്ല. ശെരി മാം മതിയോ
ഉം മോള് പോയോ? അല്ല മോന്.
ആഹ് മോൻ പോ മോൻ പോയി. അത പറഞ്ഞ രാവിലെ വിടാൻ ഭയങ്കര പണിയാണേന്ന്. ഭക്ഷണം കൊടുക്കലും വിടലും. പിന്നെ കൊറച്ചു നേരം സമാധാനം കിട്ടും. ഉം പിന്നെ വൈകുന്നേരം വരെയൊര് സമാധാനയൊ ണ്ടാരെന്ന്. വൈകുന്നേരം വന്ന് കഴിഞ്ഞാപ്പിന്നെ അത് തീറ്റക്കാനൊള്ള പരിപാടികൾ. പിന്നെ ഐ യൂണിഫോം അഴിച്ച് കുളിപ്പിച്ച് പിന്നെ ഉറങ്ങണമെങ്കിൽ അതിലേറൊണ് നേരത്തെ ഉറ ഉറങ്ങിയില്ലങ്കിൽ നേരത്തെ തഴുന്നേക്കില്ല
എഴുന്നേക്കില്ല
ഇല്ല പിന്നെ ഏതേക്കാത്തേ അടുത്ത ബഹളം
ഉം
പിന്നെ അടിയായി വടക്കായി
അങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങ രാത്രി
ഉഏ
എൻ്റെ സ്കൂളത്ത് എന്തേങ്കിലും എഴുതാനോ എഴുതാനായിട്ടൊന്നും ആയിട്ടില്ല എൽ കെ ജില ആയിട്ടുള്ളൂ അവന എന്തേലും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഭയങ്കര മടിയാണ് ടീച്ചർ അങ്ങനെ ചെയ്യുന്ന ടച്ചർ ഇങ്ങനെ ചെയ്യത എന്നൊക്കെ പറയാം
പോകാൻ ഭയങ്കര മണിയ പി ഇവിടെ അധിക് കുറെ കുട്ടികൾള്ളത് കൊൊണ്ട് പിന്നെ ഇവിടെ വൈകേരം വരാൻ കാത്തിക്കാണ് കളിക്കാൻ പോവാനാന്
ആ അങ്ങനെ ആവുമ്പോ പോകാനും തീരെ താല്പര്യം ഉണ്ടാവൂ ല്ലോ അല്ലേ
ഉണ്ടാവില്ല സ്കൂളിൽ അവർവിടെ ഉള്ള കുട്ടികളെല്ലാം വേറെ വേറെ സ്കൂളിലാണെ അപ്പൊ എല്ലാവരും ഒരു സ്കൂളിലേക്ക് പോണുന്നത് വലിയ അതും വലിയ മക്കളെൂടാണ് കളിക്കാറ് ചെറിയായിട്ട് ചെറുതും മര അവന്റെ പ്രായ ആക്കാരോടൊന്നും കളിക്കാൻ പറ്റില്ല വലിയ വലിയ ആൾക്കാരണ കളിക്കേണ്ട
ഏ
ഉം അ എന്താ പഠിച്ചേ
ഞാന് ഡയാലിസിസിന്
ആഹ
ഉഏ പി ചായക്ക കുടിച്ചോ
ഓ രാവിലെ ഇഡലിയും സാമ്പാറ ആരുന്നു സാമ്പാർ വെക്കയാണെങ്കി പിന്നെ രാവിലെ ഉച്ചത്തേക്ക് പോവല്ലോ
ആ രാവ രാവിലെ അപ്പൊ നേരത്തെ എണീക്കോ
ആ രാവിലെ ഹസ്ബൻ്റിന് പോവാനുണ്ടെ പണിക്ക് പോവുമ്പോ രാവിലെ ചോറും കറിയും രാവിലത്തെ ചായയും കടിയും എല്ലാം ആകും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലക്കാനും തുടയ്ക്കാനും അങ്ങനെയൊക്കെ ചെറിയ വീട്ടിലെ പരിപാടികൾ കഴിയുമ്പോത്തിനും പതിനൊന്ന് മണിയാകും പിന്നെ കുറച്ച്നേരം ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും എന്തോ?
കഥകളൊക്കെ വായിക്കുമോ
ആഹ എനിക്കും
ആഹ ആ ആ അങ്ങനെ
ആ അതൊക്കെ അത അതൊക്കെ വായിക്കും. പിന്നെ അതിന് അതിനെല്ലാംകൂടെ നേരമില്ല അപ്പോഴേക്കും വൈകുനേരമായി. പിന്നെ വൈകുന്നേരം അങ്ങനെ ഒരു ആറ ആൾക്കാര് വന്ന കഴിഞ്ഞാൽ പിന്നെ അവരെ പുറകേ
ങ്ഹ്.
അതെ അതെ അതെ ഇവിടെ പുഴ പുഴ സൈഡാണ് വീട് ഒരു വൈകി മഴയാണെങ്കിലും പുഴയിലും പോകും പക്ഷെ ആന ആണയൊക്കെ ഇറങ്ങുന്ന സ്ഥലാണേ.
ഓ അപ്പൊ മഴക്കാലത്ത് വെള്ളം കയറുവോ.
വെള്ളം ആ കേറും പക്ഷെ അങ്ങനെ കേറില്ല പക്ഷെ വീട് നിക്കുന്നത് ഉയർന്ന ഭാഗത്തോട്ടാണ് പക്ഷെ വെള്ളം കേറിയിട്ടുണ്ട് ട്ടോ അന്നത്തെ പ്രളയത്തിലൊക്കെ പ്രളയം വന്നില്ലായിരുന്നോ. ആ സമയത്തൊക്കെ ഇവിടെ കേറീട്ടുണ്ടെന്ന പറയണേ അന്നൊന്നും കല്യാണം കഴിക്കാൻ അന്ന് കല്യാണം കഴി ഇല്ല എനിക്ക് അതിനെ പറ്റീട്ട് അറിയില്ല ഞാൻ വന്നതിന് ശേഷം പിന്നെ അങ്ങനൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ആന ആന വരും അതാണ് പ്രശ്നം ആനയും പന്നിയും ഓ, കാട് ഏരിയയിലാണ് ആനയും പന്നിയുമെല്ലാം വരും. വാഴ ന കാലും ഈ ചേന, ചേമ്പ് ഇവിടെ ഫുൾ കൃഷി കൃഷിക്കാരാണ്. തൊട്ടടുത്തൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പന്നി വന്ന് എല്ലാം ചേമ്പ് ചേനക്കൊക്കെ ആഹ് കിളച്ചിട്ടിട്ട് അങ്ങോട്ട് പോവും വാഴയൊക്കെ എല്ലാം മറിച്ചു കുത്തി മറിച്ചു
അപ്പൊ രാത്രി ഒരു സമയ ആയാ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല റ്റില്ലാരിക്കും ലെ
അ സയം ആറ് മണി ആറ മണിന്നല്ല അഞ്ച മണി പുഴയുടെ സൈഡിലൊക്കെ ഒരു അഞ്ചരക്ക കഴിഞ്ഴിാൽക്കാൻല്ല ഇവരെല്ലാം കൂ ഇറങ്ങി വരുവേ
ഓ
ആ ഒരു ഏരിയ ആയതുകൊണ്ട് അവല്ലരും കൂടി ഇറിഞ് വരും വെള്ളം കുടിക്കാനും അത മഴക്കാലൊക്കെകുമ്പോ നമുക്ക് വരും പേടിയായിരിക്കും അനന്ത എടയിലൊന്നന്ന് കയറിരന്നാലൊന്ന് കാണും എവിടെ ഇ കണ്ട് ഓടാ ഓ ഓടാ വിചാരിച്ചഞാ വീഴും
കിട്ടൂല നമ്മള് വിചാരിക്ക ആന വരുമ്പോ ഓടാന്ന് പക്ഷെ ആനനെ കാണുമ്പോ നമ്മളവിടെ ബോധം കെട്ടക്കും
അവിടെന്ത കണ്ട ഇ അങ്ങനെ ഓടണം ഇങ്ങനെ ഓടണം എന്നൊക്ക പഠിച്ചതക്കെ ഓന്നുണ്ടാവും പക്ഷേ അ മാ
ആഹ അപ്പൊ അതൊന്നും കിട്ട ട്ടല
ഉം രശിക്കില്ലേ വെറ കഞ്ഞി നല്ല ചോറുംന്തോന്നോ മാത്രം കഴിച്ചാലേ
എന്താ
വിശക്കില്ലേ വെറും ചൂ മുട്ടക്ക മായയൊക്കെ കഴിച്ചാല്
ചോറോ കഴിക്കുമ്പോ എങ്ങനെയാ വിശക്ക ചോറന്നെയല്ല ഇവിടൊക്കെ എല്ലാരും സാധാരണ ഉച്ചക്ക് ചോറാ കഴിക്കോ
അല്ല വീൻ കറിയും കറിയൊന്നും ഉണ്ടാക്കി ല്ലന്ന് പറഞ്ഞില്ലേ രാവിലെ മാഗില്ലേ കഴിച്ചേ
രാവിലെ മേഘ അഴച്ചു ഇനി ഉച്ചക്ക് സമയം ഉണ്ടല്ലോ അപ്പൊ പതിനൊന്ന കാല അല്ലേ ആയിട്ടുള്ളൂ ഞാൻ പിന്നെ എന്തേങ്കലും ഉണ്ടാക്കാൻ കയറിയ പെട്ടെന്ന് തീരോ അപ്പൊ എന്തെങ്കിലും ഒരു കറിയും ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും അതന്നെ ധാരാളം വണെന്നുണ്ടെങ്കി ചമ്മന്തി
എവിടെ വരാ പിന്നെ പോയിട്ട്
ഇനി എപ്പളാ വരു അറിയില്ല ഇന്ന് വരുോ അതോ നാളെ വരു അറിയില്ല
ഉം ആലക്കാരൊക്കെ ഓമിഷനാണോ
ആ മെഷീൻ ഉണ്ട് പിന്നെ അലക്കാൻ മാത്രം എറെ ഈ രണ്ട് ഡ്രസ്സ് ഞായിന്ന് ഈ ഒരു പാന്റും ടോപ്പല്ലേ ഉള്ളു അപ്പൊ ഞാൻ വെറുതെ കുത്തി വലും വിടും വീട്ടിൽെക്കുന്നുണ്ട് അത്ര ചെലിയുന്നു ല്ല
ഞങ്ങള്ൾ പിന്നെ അനക്ക മിഷൻൊക്കെ ഇണ്ട് ചമാും ഈ പുഴൽ പോയി എന്തും അലന കൊണ്ട് അതൊരു അത് എല്ലാരും വൈകുന്നേരകുമ്പോ ഇറങ്ങുവേ എന്താന്നുവെച്ച നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാരും ഒരുമിച്ച പോകുവാ
ആഹ
റ്റ ഒറ്റക്ക ആരുും വേറെ പോയില്ല എ കൂടെ ഒരുമിച്ച് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട ആ അതതെ ഉം
എല്ലാരും കൂടെ ആവുമ്പോൾും രസമാണല്ലോ അല്ലെ
ആഹ് അതെ എല്ലാരും കൂടെ ആ്പോ രസമാണ് അഴേ പോവാൻ പറ്റുവ അപ്പ ഒരുമിച്ച് പോയി ഒരുമിച്ച് ഒരുമിച്ച വരും
ആഹ
അല്ലെങ്കിൽ പിന്നെ ഈ ആനൊക്കെ അല്ലെങ്കി പിന്നെ ഈആന ഇറങ്ങണകൊണ്ടേ ഒറ്റക്ക് പോയിക്കഴിഞ്ഞാൽ എന്തേലും പറ്റിയ പിന്നെ ആരും അറിയില്ല നമ്മള പശുവിനൊക്കെ വിട്ടിട്ട് പശുവിനൊക്കെ അങ്ങനെ കുറെേ ആൾക്കാരോട് മരിച്ചിട്ടൊക്കെണ്ട് പശുവിനെ കെട്ടാൻ വേണ്ടി രാവിലെ പോവുംും പക്ഷെ കുഴപ്പമില്ല വൈകുന്നേരം ഇവരിങ്ങനെ ഇറങ്ങുവേ അപ്പോൾ നമ്മൾ ഈ പശുവിനെ കൂട്ടാനാെന്ന് പറന്നിട്ട് പോയി് ഒറ്റക്ക് പോകരുതെന്ന് പറയാം അവിടെ അങ്ങനെ ഒറ്റക്ക് ആരും ഇങ്ങനെ ഒറ്റക്ക് വിടലില്ല അ പോവാണെങ്കി ഒരുമിച്ച് പോവേനേ ഈ പശൂനെ കാട്ടിലോട്ട് വിട്ടച്ചാ പിന്നെ പശുനേ പിടിക്കാൻ പോകൂലാ പശു താനേ വരുമ്പോ വന്നോട്ടേ വിചാരിക്കും
ആഹ് നല്ല ആനകള്ണ്ടാവില്ലേ അപ്പൊ
ആഹ് ഉണ്ടാവും നല്ല മനുഷ്യര് ഇവര് ചിലപ്പോ കൂട്ട കൂട്ടായിട്ട് വരും അല്ലെങ്കിൽ ഒറ്റക്ക് വരും ഒറ്റയ്ക്ക് വരുന്നതാണ് കൂട്ടത്തിനേക്കാളും കഷ്ട്ടം
ആ അപ്പൊ ഫോറസ്റ്റുകാർ അങ്ങനെ ആരിലൊക്കെ ഇണ്ടോ
ഏ ഉണ്ടാവും പക്ഷേ ഭയങ്കരമായിട്ട് പി ശല്യൊ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയും അപ്പൊ അവരൊക്കെ വന്ന് രണ്ട് വെടിയൊക്കെ പൊട്ടിച്ച അത് അങ്ങ് പോവും പക്ഷെ എന്നാലും അവരുടെ അവരുടെ സ്ഥലമാണത് പി നമ്മൾ നമ്മളിങ്ങനെ കാണും ഏഹ് ഏരിയ അങ്ങോട്ടൊക്കെ ഉള്ളത് കൊണ്ട് ആനയുടെയും മൃഗത്തിൻ്റെൊക്കെ സ്ഥലമാണ് അവിടെയാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ ഈ കാട്ടിലെ ആൾക്കാരൊക്കെ വിളച്ച് വരു അവര് വന്നിട്ട് വെടി വെ കയ്ഞാൽ കുറച്ച്കഴിഞ്ഞു പോകും പക്ഷെ എന്നാലും രാവിലെ ആവുമ്പോ ഉണ്ടാവും പന്നി ആയിട്ടും പന്നി രാവിലെ ഒക്കെ നമ്മള് കാണും ന്നല്ല അവരൊരു സമയം കഴിഞാ സമയം കഴിഞ്ഞാ പുറത്ത് എറങ്ങരുത് എന്ന് പറയും ഇരുട്ട് മഴയൊക്കെയാണെ ഈ പറയും മാണ്ട
മഴക്കാലത്ത് കൂടുതൽ മഴക്കാലത്താണോ കൂടു തല് വര
ഇവരെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പതിി. കളൊക്കെ അധ രാത്രി ഒരു സന്ധി വഴ പികളൊക്കെത് നമ്മള് ഈ മഴയൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ ഇറങ്ങിങ്ങനെ വരും
ആഹ് ആനാ
ഉം ഉ
ആഹ്
ഒഴുക്കിലൊന്നും പെട്ടെന്ന് ന ആഹ് ശരി ശരി